എന്താണ് പരിപാടി?
എന്താടി പരിപാടി ഇങ്ങനെ ചുമ്മായിരിക്കന്നെ മഴാ ക്ലാസ്സില്ല ബോറടിക്ക്യാ അവിടിണ്ട മഴയൊക്കെ?
ഇന്ന് മഴ ചെറുതായിട്ടിണ്ട്. ഉം അന്നൊക്കെ എന്ത് രസായിരുന്നു മഴേത്ത്.
എന്താണ്
ഇപ്പൊരു രസം ഇല്ലാന്ന്
ആ ഇപ്പൊന്നും രസവില്ല പണ്ടാരുന്നെങ്കിൽ നമ്മ മഴയത്ത് എറങ്ങി കളിക്കും. അടി കിട്ടലും ഇപ്പ എന്താ ഫുള്ള് ഉള്ളി തന്നെ ഇരിക്കാ ഇപ്പ മഴേത്തിറങ്ങാൻ തന്നെ വയ്യ
ഇം മുന്നേ അങ്ങനേരുന്നില്ലെ മഴയത്ത് കളിക്ക്യാ പാടത്ത് പോവാ ചെളീല് കളിക്ക്യാ തോണി ഇണ്ടാക്ക.
ആ ഇതിപ്പോ ഞാനും ഇപ്പോ വീട്ടിലായിരുന്ന സമയത്തൊക്കെ ഞാൻ ആ ഞാൻ വീട്ടിലായിരുന്ന സമയത്ത് ഇങ്ങനെ മഴ പെയ്യുമല്ലോ അപ്പൊ ഇങ്ങനെ മുറ്റത്ത് നിറയെ വെള്ളൊക്കെ ആവുമ്പോ നമ്മളിങ്ങനെ ചുമ്മാ എന്താ ഇങ്ങനെ ഇണ്ടാക്കി എ ന്താ തോണി ഇണ്ടാക്കി കളിക്കാ അപ്പൊക്കെ ഒരു മെമ്മറിയായിരുന്നു പക്ഷെ ഇ പ്പെന്താ ഇപ്പ നമ്മള് കുറച്ചും കൂടി വളർന്നപ്പോ എന്ത് മഴയാണ് എന്നുള്ളൊരു അവസ്ഥയാണ് ഇപ്പോ
ആ ഞങ്ങടെ കുട്ട്യോളൊക്കെ ഇണ്ട്. ഓരൊക്കെ ഇണ്ടാവും പക്ഷെ ഓരിക്ക് പോണേൻ്റെ
ആ അത് സത്യാട്ടോ ഇപ്പഴത്തെ കുട്ടികൾക്കക്ക പിന്ന കുട്ടിക്കാലം എന്താന്ന് തന്നെ അറിയില്ല
ഒരു ഫോണോ അതിലൊരു കാർട്ടൂണോ ഒണ്ടെങ്കിൽ പിന്നെ പറയണ്ട അവർക്ക്
അതെ കേക്കില്ല
പക്ഷെ നമ്മക്കായിരുന്നെങ്കിൽ നമുക്ക് ഫോൺ ഇണ്ടായിരുന്ന് ഇല്ലാന്നെല്ല പക്ഷെ എന്താ നമു ക്കതിനോടൊന്നും വലിയ താല്പര്യം ഇണ്ടായിരുന്നില്ല. മണ്ണിള് കളിക്ക്യാ ചെളീ കളിക്ക്യാ വെള്ളത്തി കളിക്ക്യാ. ഇതൊക്കെയായിരുന്നു പരിപാടി
എത്ര കടകളൊക്കെ ഇട്ട് കളിച്ചതാ നല്ല ചീത്ത കേട്ടതാ അവളെ ത്രാ സ്സൊക്കെണ്ടാവല്ലോ ത്രാസൊക്കെ വെച്ചിട്ട് ഭയങ്കര ചീത്തേവും അന്നൊക്കെ ആ മണ്ണ് ചോറാക്കാ പപ്പടം എലേക്ക
അതെ അതെ ഇത് പക്ഷെ ഇപ്പ ആലോചിക്കുമ്പ ഒന്നും കൂടി അങ്ങനെ കിട്ടീരുന്നെങ്കീന്ന് വിചാരിക്ക്യാ. കാരണം ഇപ്പഴത്തെ കുട്ടികൾക്കൊന്നും ഇതെന്താന്ന് പറഞ്ഞ ഇപ്പ നമ്മള് ഓരോ കളികള് പറഞ്ഞു കൊടുക്കുമ്പഴും മഴ ആസ്വദിക്കാൻ പറയുമ്പഴക്കേം മഴേനെ കുറിച്ചക്ക പ പറഞ്ഞ് കൊടുക്കുമ്പഴേ ചെളിയിൽ കളിക്കണതൊക്കെ പറയുമ്പോ അവർക്ക് അത് വേറെന്തോ വല്യ എന്തോ തെറ്റാ യിട്ടിള്ള കാര്യം പറഞ്ഞേക്കുന്ന പോലേക്കെയാണ് പക്ഷെ നമ്മക്ക് അങ്ങനെയായിരുന്നില്ലല്ലോ
അങ്ങന ആയിരുന്നില്ലോ ഇന്നൊക്കെ വന്ന് കഴിഞ്ഞാ കൊടേടുത്തിട്ട് മഴ കാണാൻ പറഞ്ഞിട്ട് മഴ കൊള്ളും.
പക്ഷെ ഇവിടിന്നല ഞങ്ങള് എന്താ എന്ത് കോളേജ് കഴിഞ്ഞിട്ട് കൊറച്ച് മഴ നനയാന്ന് പറഞ്ഞ് പോയിട്ടിണ്ടായിരുന്ന് എന്താ പോയപ്പോ എന്താ പോ പോകുമ്പോ ചെറിയൊരു മഴയുണ്ടായിരുന്നുന്നല്ലാതെ അവിടെ എത്തിട്ടപ്പോ അങ്ങനെ മഴയു ല്ല ഒന്ന
എവിടും അങ്ങനെയൊക്കെ തന്നെ ഇന്നലെ പോയില്ല ക്ലാസ്സിൽ പോയില്ല ന്നലെ ഭയങ്കര മഴയായിരുന്നു രാവിലെ തെട്ട് വീകുന്നേരം വരെ
നമ്മടെ മഴ ഇപ്പഴ മഴ വിശ്വസിക്കാനും പറ്റില്ലേ ഇപ്പൊ നമ്മുടെ കുട്ടിക്കാലം പോലെയല്ലല്ലോ ഇപ്പോഴത്തെ എന്താ കാലാവസ്ഥയ ഒന്നും എപ്പോഴാ മഴ വരിക എപ്പോഴാ വെള്ളം കൂടുക പുഴ ലാണെങ്കിൽ തോടിലൊക്കെ നമ്മള് പണ്ട ഒരു സമം പക്ഷെ ഇപ്പൊ പറഞ്ഞ എപ്പോഴാ ഒന്ന് വെള്ളം കൂടുകന്നൊന്നും പറയാ പറയാൻ പറ്റാത്ത അവസ്ഥയാണ്.
അതെ വള നന്നരുതി അന്നക്കെ എന്നും മഴയിരുന്നു അന്ന് സ്കൂളില്ല ക്ലാസ്സില്ല ന്നൊര ഒറ്റ സന്തോഷേള്ളൂ വേറെ എന്താന്ന് ല അന്ന അറിയിണ്ടായിന്നില്ല
സത്യ അപ്പൊ അങ്ങനെ ഒരു പ്രശ്നേ ഇല്ല പക്ഷെ ഇപ്പൊ എല്ലാ വർഷവും ഓരോ ദുരന്ത ഒന്നൂല്ലെങ്കിൽ പ്രള പ്രളയം അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ ഇതൊക്കെയാണ് ഇ പക്ഷെ നമ്മുടെ ചെറുപ്പ സമയാണെങ്ക പ്രളയു ഉരുൾപൊട്ടിലില്ല വെള്ളപ്പൊക്ക ഇല്ല ഒന്നുല്ല എന്താ ഇപ്പൊ കാലം മാറുന്ന ഓര പ്രകൃതിയും മാറുന്നുണ്ട് നമ്മള് വ വളരുക മാത്രല്ല പ്രകൃതി വളർന്നൊണ്ടിരിക്കുകയാണ്.
അറിയില്ല ഇനി ഇപ്പോഴത്തെ കുട്ടികൾ വലുതാകുമ്പഴത്തേക്ക് ഇവക്ക് പറയുള്ള ഒരു ചൈൽഡ് ഹു്ട്ണ്ടാവില്ലാന്ന് മാത്രം ഫുള് ഫോണില ആയതുകൊണ്ട് ഇവർക്കായിട്ടരു മെമ്മറി ഒരു കുട്ടിക്കാല മെമ്മറി എന്തായാലും ഉണ്ടാവില്ല
ന്റെ ക്ലാസ് വിട്ടാ വീട്ടക്ക് ഓടി വരിയായിരുന്നു ഇപ്പൊ എന്താ കറങ്ങി നടക്കന്ന് എവിടെയങ്കിലുമൊക്കെ പോണു ചായ കുടിക്കണു ഉം
ക്ക് നമ്മള് അത് നോക്കി കാണ ഇപ്പോഴത്തെ കുട്ടികൾ ഫുൾ എൻജോയ്മെന്റ് എന്ത്‌ ഫോൺ ആണെങ്കിലും പുറത്ത പോയിട്ടും എന്താ കടെൽ പോയിട്ടൊക്കെ എൻജോയ്മെന്റ് ചെയ്യ പക്ഷെ നമ്മളെങ്ങനെയാ നമ്മള് നേരെ വീട്ടിൽ പോകുക സ്കൂളിലക്ക് വിട്ടു പോവാ സ്കൂളിലക്ക് വാര വിട്ടു പോവാ ഇത്തന്നെയാണ് അവര് ശരിക്കും എന്താ ഈ കാലം എൻജോയ് ചെയ്യാം പക്ഷെ അവർക്ക് അറിയുന്നില്ല അവര് വളരെ വളർന്ന കഴിഞ്ഞാൽ ശരിക്കും മിസ് ചെയ്യാൻ പോണത് നമ്മുടെയൊക്കെ ഒരു കാലഘട്ട ആണെന്ന്
ഉ സൊക്കെ പറി
അതെ ഇപ്പൊ നമ്മള് പറയാ നമ്മള കുട്ടിക്കാല അടിപൊളിയണ നമ്മൾ പറയുന്നുണ്ട് പക്ഷെ നമ്മളെക്കാളും മുമ്പുണ്ടായിരുന്ന നയന്റിൻസ് കിഡ്ഒക്കെ പറയുന്നത് അവരുടെ കാലം അടിപൊളിയ ആയിരുന്ന എന്നാണ്
ഉം ഇപ്പ ചൂക്കി പറയുന്നത് ഞങ്ങളുടെ അത്ര നിങ്ങക്ക് എന്താ അറിയന്നൊക്കത്
അതെ കാരണം നമ്മളെക്കാളും അനുഭവിച്ചിരിക്കുന്നത് അവരണേ
ഇപ്പൊ ക്ലാസ്ക്കൊക്കെ വരുമ്പോ കണ്ണാടി ലിപ്സ്റ്റിക്ക് ഇതൊക്കെയക്കാ കൊണ്ടുവരനത് പിന്നെ ഞങ്ങൾ പോകുമ്പോന്ന ഒരു ലോട് ബുക്ക് കൊട ചോറ്റുപാത്രം വെള്ളം കുപ്പി
നമുക്കത് മാത്രല്ല നമുക്ക് ഓരോ ദിവസം പിന്നെ എന്താ സ്കൂളിൽ പോകുമ്പോ ഓരോ പ്രശ്നങ്ങളാണ് ഇപ്പം ഇപ്പ ഇ ഇന്ന് ചിലപ്പോ വടീം നാളെ ഡസ്റ്റർ കൊണ്ടുപോവാൻ പറയാരിക്കും നാളെ അതുകൊണ്ട് തന്ന നമുക്ക് അടിയും കിട്ടും പക്ഷെ ഇപ്പഴത്തെ കുട്ടികളെന്താ ലിപ്സ്റ്റിക്, കണ്ണാടി ഹെയർക്ലിപ്സ് പിന്നെ അതേപോലെ കൊറെ പൈസ ഫോണ് മെയിനായിട്ട്
ആ ഫോണ് കൊണ്ടരാൻ പാടില്ലാ പറയും പക്ഷെ ഫോൺ കൊണ്ടൊരും
അതെ നമ്മുടെയൊക്കെ സമയത്ത് ഫോണുകൊണ്ടോയി കഴിഞ്ഞാൽ നമുക്കിനി പിന്നെ സമാധാനത്തിലുറങ്ങാൻ പറ്റില്ല വീട്ടില് ഫുള്ളായിട്ടി നാട്ടിൽ എന്താണ് സ്കൂളിലെന്താണ് ടീച്ചേഴ്സിന്റ്റെയൊക്കെ ചീത്ത
അത് നാട്ടാരറിഞ്ഞാൽ പിന്നെ പറയുകയേ വേണ്ട ഉം
കുട്ടികള് കുഞ്ഞെ എന്താ അഞ്ചാം ക്ലാസ്സില് പഠിക്കുന്ന കുട്ടികളുവരെ ഇപ്പ ഫോണുകൊണ്ടാ പോണത്
അതെ അവർക്ക് എന്താപ്പ ജനിച്ചുവീഴുമ്പോ തന്നെ കയ്യിൽ ഫോണുകിട്ടുവാണേ നമ്മുക്കൊക്കെ എന്താ പ്ലസ് വൺ പ്ലസ്ടു എത്തിട്ടൊക്കെയാണ് മര്യാദക്ക് ഒരു ഫോണ് ഉം സ്വന്തമായിട്ട് കൈ കിട്ടണെ
ഇപ്പവന്നതു അതും കിട്ടില്ല നമ്മുടെക്കെ ചെറു ഇപ്പ ശരിക്കും പറഞ്ഞാ നമുക് അസു എന്താണ് വെള്ളപ്പൊക്കം ഏ കൊറോണ വെലൃ വലൃ അസുഖങ്ങള് നിപ്പ പോലെയുള്ള അസുഖങ്ങള് പിന്നെന്താ ഉരുൾപൊട്ടല് പിന്നെന്താ അതെസമയത്ത് നമ്മള് കുട്ടി ഇപ്പഴും നല്ല രീതിയിൽ ആസ്വദിച്ചിട്ടുമുണ്ട്
ആ അങ്ങട്ട് മഴ പെയ്യുമ്പോ ക്ലാസ്സില് ഭയങ്കര ഇതാ ആ മഴേടെ സൗണ്ട് പഠിപ്പിക്കീയില്ല അങ്ങോട്ടും ഇങ്ങട്ടും വർത്താനം പറഞ്ഞിട്ടാവും
ആ അതെ പക്ഷേ ഇപ്പെന്താ ഇപ്പ അങ്ങനൊന്നുല്ലല്ലോ ഇപ്പൊ ഫുള്ളുവേറെ രീതി
അതെ ആ
ഇത് വേണം തന്നെയില്ല ഇപ്പഴത്തെ കുട്ടികൾക്ക്
നമ്മളങ്ങനെയല്ലല്ലോ നമ്മുക്കെന്താ പക്ഷേ പക്ഷെ ഇപ്പം നമ്മുടെയൊക്കെ ചൈൽഡ് കൂട്ടാണ് ആ അടിപൊളി ട്ടാ
ഇവർക്കൊന്നും ശെരിക്കും മെമ്മറീസ് ഉണ്ടാവില്ല അതാ മെയിന്
അവര് ചിന്തിക്കേണ്ടതാണ് എന്തുകൂടെ പോണുണ്ട്
അവർക്കെന്താ പറയാ അവര് ഞങ്ങള് ചെറുതാരിന്നസമയത്ത് ഞങ്ങള് ഫോണില് ഗെയിം പിന്നെ ഈ പണ്ടാ നമ്മളൊരു രണ്ടു മൂന്ന് വർഷം മുമ്പു വരെയൊക്കെ ഫ്രീ ഫയർ, പബ് ജിന്ന് പറഞ്ഞ കുറെ ഗെയിം ഗെയിം ഒക്കെ ഉണ്ടായിരുന്നല്ലോ
ആം
അപ്പൊഇവർക്ക് അതിനെ കുറിച്ചൊക്കെ പറയാനുള്ളൊരു ഇത് കിട്ടുന്നില്ലാണ്ട് അവർക്ക് ഞങ്ങള് മഴയില്ലെ അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഞങ്ങളുടെ സ്കൂൾ ടൈം ഇങ്ങനെയായിരുന്നു അല്ലെങ്കിൽ ഞങ്ങളുടെ കുട്ടിക്കാലം ഞങ്ങൾ അങ്ങനെയൊക്കെ ആസ്വദിച്ചുന്ന് അങ്ങനെ പറയാനുള്ളൊരു ഇതൊന്നും അവർക്ക് ഇല്ല ഉണ്ടാവില്ലനിക്ക്
ഹല്ലോ ഫോട്ടോണ്ടായിനോ? ഫോട്ടോ ചെലപ്പോ വെറുതെ എടുക്കണതാകും.
ആ
എവിടെയെങ്കിലും പോയൊരു ഫോട്ടോ അതുമതി മെരിക്ക് പിന്നെ
അതെ പക്ഷെഅവര് ക്കെന്താ പോയി ഫോട്ടോ എടുക്കുകന്നല്ലാണ്ടേ അവടെ എൻജോയ് ചെയ്യാൻ മാത്രള്ളരു മൈൻഡ് സെറ്റ് ഒന്നും ഇപ്പ അവർക്കില്ല. ഉം
പക്ഷേ നമ്മുക്കാരന്നെങ്കിൽ ഫോട്ടോ എടുക്കാൻ പോലും സമയണ്ടായിരുന്നില്ല. നമുക്കെന്താ? ഫുൾ ചീത്തകേക്കാ അടിട്ടാ
ആ അങ്ങനേം പറയാ
അതെ. ക്ലാസ്സിലാണെങ്കിലും പൊറ ണേലും എല്ലാം ഇരുന്ന് വർത്താനം പറയാ
ആ ഇല്ലാ അതാ വേറെ വിഷയം.
ഉം എന്താ? ഇതന്നെ ചൈൽഡ്ഹുഡ് ഒക്കെ. അപ്പോ നമ്മുക്കന്നെ അപ്പ ബെറ്റർന്ന് എനിക്ക് തോന്നണ്ട്.
ഉം നമ്മടേം കൂടീണ്ട്
എന്റെ മഴേത്തൊക്കെ കളിക്കണോയിന്?
മഴ പറഞ്ഞ അപ്പക്കും പനി വരും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
മ്മ് ന്താണ്
രസായിരുന്നു എന്തൊക്കൊണെങ്കിലും
ആയിരുന്നു ആ ങ്ഹും
ശെരി ട്ടോ ഞാൻ വിളിക്കാട്ടോ
ഉം